എല്ല ആഹ് കേൾക്കാൻ പറ്റി ആഹ് കേൾക്കുന്നുണ്ട് ഇങ്ങക്ക് കേൾക്കണ്ടോ നല്ല വിശേഷം
ചായൊടിക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവല്ലേ
ആഹ് ചായൊടിയൊക്കെ കഴിഞ്ഞു ഇഞ് ഉച്ചക്കത്തെ ലഞ്ചിന്റെ പരിപാടിയൊക്കെ ആയിട്ട്
അത് ശരി തുടങ്ങിയോ
ആഹ് തൊടങ്ങി ഒരു വിധൊക്കെ റെഡി ആയിക്ക്‌ണ് ഇഞ് ചെർ കുറെ പരിപാടികളൊക്കെണ്ട് ഈ ചോറാണ്
ആഹ് കറിയെന്താ
ഈ കറി മത്തി കറി വെച്ചിട്ടുണ്ട്
അത് ശരി
ഉം പിന്നെ ഉപ്പേരീം ആഹ് മത്തിയൊക്കെ ടേസ്റ്റന്നെ പക്ഷെ മീന് കിട്ടാത്ത ബുദ്ധി കൊഴപ്പോള്ളൂ ഇപ്പോവടക്കേ കിട്ടുണ്ടോ നല്ല വിലക്കയറ്റം
അന്നേരം നമുക്ക് ടേസ്റ്റ് കിട്ടും അത് പിന്നെ അങ്ങനെയാണല്ലോ വെറുതെ വില കുറഞ്ഞുകിട്ടുമ്പോ നമുക്കൊന്നിനും ടേസ്റ്റുണ്ടാവില്ല
ആഹ് അതന്നെ അത് ശരിയാണ് ഇപ്പൊ നൂറ് രൂപക്കൊക്കെ മത്തി വാങ്ങണെങ്കില് അഞ്ചെണ്ണോ ആറണ്ണം ന്നൊണ്ട്
ഇഞ്ഞിപ്പോ വാങ്ങി
ഉം അതിപ്പോ ഞമ്മള് രണ് കറി വെക്കാൻ അല്ലെങ്കിൽ ഒന്നിനേ ഉള്ളോ
ഊഹ് ഉം പിന്നെ അതുപോലെ തോന കൊറേ ആൾ വീട്ടില ആളുകൾ ഉണ്ടെങ്കിലേ ശെ ആ മീനൊന്നും ഒന്നുമല്ല
ആഹ്
അവർക്ക് പൊരിച്ചാണൊന്നും കൊടുക്കാൻ
അവിടൊക്കെ എങ്ങനെ മീനൊക്കെ വിലണ്ടോ
ഉം അതേപോലെ തന്നെ ഇവിടെ മീന ഒര വെലയാന്ന് ഇപ്പോ മീൻ കിട്ടുന്നില്ലല്ലോ മഴക്കാലല്ലേ അങ്ങനെ പോന്നില്ലല്ലോ കടലിലേക്കൊന്നും
ആഹ് അതന്നെ കടല് ഇറങ്ങാത്തത് കൊണ്ട് അങ്ങനെ മീൻ കിട്ടാ ഉള്ള മീനെ പിന്നെ നല്ല റേറ്റും
അതെ
ആ അങ്ങനെയൊക്കെയാണ്
ഇവിടെ പിന്നെ അങ്ങനെ വല്യ മീനൊന്നും വാങ്ങലില്ല സാധാരണ വാങ്ങൽ എ മത്തി ആയല്ലാ അങ്ങനത്തെ ചെറിയ മീൻ തന്ന
ആഹ് അങ്ങനത്തന്നെ ഇവിടെയൊക്കെ അങ്ങനത്തന്നെയണെ
വല്ലപ്പോഴും ഒരിക്ക അങ്ങനെ എന്തെങ്കിലേ നല്ല മീൻ വാങ്ങു
ആഹ് ഇങ്ങള് എവിടെ അങ്ങനെ മാർക്കറ്റിൽ പോയി വാങ്ങലാ അല്ലെങ്കിൽ വീടിന്റെ അടുത്തെങ്ങും കൊണ്ടുവ രോളെ
മാർക്കറ്റിലോ
ആഹ് മാർക്കറ്റ് പോയി വാങ്ങല മീനൊക്കെ
വാങ്ങാനൊന്നും ഇല്ല ഇവിടെ വീട്ടില് ഇവിടെ സൈക്കിള്കാരൻ കൊണ്ടുവരും അന്നേരം വാങ്ങല
ആഹ് അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടിയില് ആള് കൊണ്ടുവരും അപ്പ വാങ്ങലാ
അതെ
ഉം
ോ മാർക്കറ്റ് പോില്ല
ഉം
മാർക്കറ്റിലൊക്കെ പോകുമ്പോ അത്യാവശ്യം കൊറച്ച് മീൻ വാങ്ങണ്ടേ നഞമ്മളിപ്പൊ ഒരു ഒരു അ അഞ്ഞൂറ് രൂപന്റെ അഞ്ഞൂറ് പത്ത അഞ്ഞൂറ് രൂപേന്റെ മീ വാന്തെ മാർക്കറ്റിലും പോകണ്ടോ റച്ചി നമ്മൾ ഒന്നാമത് മാക്കട്ട അടുത്തൊന്നല്ല അത്യാവശ്യം എണ്ണൊക്കെ അടിച്ചിട്ട് പോണം
ഉം അപ്പൊ പിന്നെ കൊറച്ചും ഈ മൂന്നാല് ദിവസനൊക്കെ വാങ്ങണത പോ
ആ അതെ ആഹ ആഹ പിന്നെ അങ്ങനെ വല്ല അങ്ങനെ അടക്കൊക്കെ പോവട്ടാ എപ്പോങ്കിലുംക്കെ പോ അങ്ങനെ അങ്ങനെ പൊക്കാലും ഇങ്ങനെ വാങ്ങീട്ട് അതൊക്കെ ഇങ്ങെ കട്ട് ചെയ്ത് ഫ്രീസറിലാക്കിക്കും
ആഹ ആഹ
അങ്ങനെ പോയിക്കണ അവിടെ കല്ലുമ്മക്കായ ഒക്കെ കിട്ടും നമ്മക്ക്
ആഹ ആഹ
അതൊക്കെ ഉണ്ടാവും പിന്നെ ഇതൊക്കെ അവിടെ കിട്ടിയോ കളമ്പക്കൊക്കെ കിട്ടോ പറയോ
എങ്ങനെ
വളമ്പക്ക അറിയോ ഒളമ്പക്ക
ഇല്ലല്ല അത അറിയില്ല ഏ കല്ലുമക്ക കായ അറിയുന്നല്ലാതെ അത അറിയില്ല കേത്തിട്ട് അയിന്റെ അതുപോലെ തന്നെ ചെറുത്
ആഹ ആഹ ഒരു സൗണ്ടായിട്ടില്ലേ അറിയില്ല ആ നിങ്ങളവിടെ എന്താ പേര് വന്ന നനക്ക്റിയില്ല
പേര് എനിക്കും ശരിക്കറിയില്ല അതന്നെ സംഭവം കണ്ടക്കനെ ഞാൻ കയ് ഏ കഴിച്ചിട്ടില്ല അനി വല്യഷ്ടല്ല സംഭവം
ആ സംഭം നല്ല ടെസ്റ്റ്ക്കെയാാണ്
ആ ആ ഉ ഏ ആ ആ
പി എന്താ വിശേഷച്ച ഫുഡക്കെ ആ ചോറുണ്ടായി നത്തോളിക്കറിയാം
ആ ആ ആ
ഇന്ന് മത്തി നത്തോളിയ ട്ടിയ
ഏ ഈ നത്തോലിന്ന് പറയണ വത്തൽ അതല്ല
മീന തന്ന
ഇവിടെ ഈ ഏരിയയിലൊക്കെ വത്തൽ എന്നാ പറയൽ
അതെ എ പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോയോ
ആ കുട്ടികളെ രണ്ടുപേര് സ്കൂൾ പോയി ഒരാള് ചെറുതുണ്ട് അവളത അവള കളിക്കുന്നതാ
അതെ ആ ആ
നിങ്ങെന്താ ജോലി എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ
ഇല്ലടാവ വീട്ട തന്നെ ഹൗസേഫ് എന്ന
ആ വീട്ടിലന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണണ്ടോ
എങ്ങനാ
വീട്ടിലിരുന്ന എന്തെങ്കിലുമൊക്കെ ജോലി
ഇല്ല വീട്ടന്നൊന്നും ചെയ്യുന്നൊന്നുല്ല ഉം അങ്ങന ഒന്നും ചെയ്യുന്നില്ല
ഉ പഠിക്കണ അങ്ങനെൊന്നുംല്ല ഉണ്ടാവില്ല എന്തങ്കില ഓൺലൈ ക്ലസ് കണ്ടക്കെ
ഇല്ല അങ്ങനെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ ക്ലാസ്സിൽ കയറിലും അങ്ങനെ ഇരിക്കാലോക്കണ്ട് എന്തെങ്കിലും ചിലപ്പോ നി കേക്കിന്റെയോ അങ്ങനെന്ന് കാണലുണ്ട്
ആ ആ ആ
അയിന് നമ്മക്കന്ത ഇങ്ങനെ പരീക്ഷിക്കോ അത്രന്നെ ഇയാള എന്തെങ്കിലും ഫുഡക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ അതെ
പഠിക്കുന്നുണ്ടോ ആ ആ
ആ ഹസ്ബന്റിന്റെ വീട്ടിലാ
ആ
ആ വീട് വെക്കുന്നുണ്ടോ
ആ ഉണ്ടണ്ടണ്ട്
അതെ ആ ആ വീട്ടിന്റടുത്താ
എ
വീട്ടിന്റെടുത്ത തന്നെയാ
ഉമ്മാ
അശരിയാ ആ ആ എന്താ എവിടം വരെ എത്തി പണിയൊക്കെ
ഇക്ക് കഴിഞ്ഞപ്പോ
ആ കുടരിക്കാരയോ
ആ ആയിത്തോട
ആഹ് ആഹ് എപ്പഴാ അടുത്തുണ്ടോ അത് ശെരി ആഹ് ആഹ് പിന്നെ ഹസ്ബൻഡ് എവിടാ
ആഹ് ഇവിടാണ് ഇവിടാണ് അല്ല പൊറത്ത് പോയത പൊറത്ത് പോയത
ആഹ് ആഹ്
ഓഹ് ഓഹ്
പിന്നെന്താടാ വിശേഷം വേറെന്താ വിശേഷം എന്ത എന്താ രാവിലെ എന്താണ്ടാക്കിയെ ത്തേക്ക് ഹലോ
ഹലോ
രാവിലെയെന്താ ചായയ്ക്കുണ്ടാക്കിയെ
രാവിലെ ഉണ്ടാക്കിയത് ദോശയും കറിയുമാണ് ഉണ്ടാക്കിയത്
അതെ
ആഹ്
ആഹ് ഹ
ഇങ്ങള് അവിടെ എന്താണ്ടാക്കിയെ ഏഹ് ചായ കുടി ചായയൊക്കെ കുടിച്ചു ചോറിന്റെ ടൈം ആയി തുടങ്ങീല്ലേ
ഉഷാറില്ലാത്തപോലെ
ഏഹ് അത് ഫോണിന്റെ നെറ്റ് വർക്കിന് നല്ല പ്രശ്നുണ്ട് ഇടക്ക് ഇങ്ങനെ കേൾക്കും ചിലക്ക് പോവും ആഹ് നല്ലോണുണ്ട് മഴ കുറച്ച് മുൻപ് ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല്യ
നേരത്തെ ഇവിടെയും അങ്ങനെ രാവിലെ
ആഹ് ചെറുതായിട്ട് കുറച്ച് മുമ്പുണ്ടായിരുന്നു ഇപ്പം ഇല്ല്യ
ഇപ്പൊ വല്യ വെയിലും ഇല്ല മഴയും ഇല്ല്യ
ആഹ്
പിന്ന അങ്ങത്തന്നെ ഇവിടെയും ഇല്ലത് ഒന്നും വയ്യ ശരീരൊക്കെ വേദനയാ കാലാവസ്ഥ മ്മ് കാലാവസ്ഥ
ആഹ് കാലാവസ്ഥ പോല് തന്നെ ശരീരം ആക്കൊക്കെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെയാണ്
മ്മ് പിന്നെ പണിയെടുക്ക
ആഹ് അതന്നെ അതന്നെ കെ കെടുക്കാനാണ് തോന്നണുത്
അതെ ഞമ്മ മൊത്തത്തില് അങ്ങോട്ട് ഡൗൺ ആയ പോലയ ഉള്ളെ
ആഹ് അതന്നെ ശരിയാണ്ത്
വേറെന്താ വിശേഷം എവിടെ എവിടെ എങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടോ നട്ടുപടിപ്പിക്കലുണ്ടോ
ഇല്ലല്ലേ ചെറിയ ചെറുതായിട്ട് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ചെറുതായിട്ട്
അതെന്ത ഇണ്ടാക്കാ
നമ്മള് ഈ പയറ് മത്തന് ചെരുങ്ങ കൈപ്പക്ക ആഹ് ചെറുതായിട്ടൊക്കെ ഇണ്ടാവും ഞമ്മളെ ആവശ്യത്തിന്
ആഹ് പൊറത്ത് കൊടുക്കുമൊന്നും ചെയ്യലേരിക്കും അല്ലേ
വന്നൊന്നല്ല
അതെ ആഹ് ആരാ ആരാ ഇതൊക്കെ ആരാ കൃഷി ചെയ്യുക
ഉമ്മയാ ഉണ്ടാക്കല്
ഹായ് അടിപൊളിയല്ലോ
ആഹ്
ആഹ്
ആഹ് താല്പര്യം നിങ്ങടെ വീട്ടിലൊക്കെ ഉണ്ടോ
നമ്മ വീട്ടില് അങ്ങനെയില്ല
ആഹ
ഇവിടെ പിറക വശത്ത് പോയിക്കലല്ലേ നല്ല പന്നി ശല്യം ഉണ്ട് അത് നിങ്ങളെല്ലാം ഒക്കെ അടച്ചു വിടും
ആഹ പിന്നെ അവെറുതെ ഇണ്ടാക്ക
നമ്മളെ വെറുെ അങ്ങട്ട് ഉണ്ടാക്കിട്ട് അത് ഒന്ന ഇങ്ങനെ പൂവൊക്കെ ഇട്ട് വരുമ്പോൊക്കെ ഇങ് വന്നിട്ട് അ് കളച്ചിടാ
ആഹ ഓക്കെ
അങ്ങനെൊരിക്ക വള്ളരി വാഴൊക്കെ വെച്ചിട്ട് അങ്ങനെ കോലാക്കി വെച്ചി
ആ
ചെടികളുണ്ട് കൊറച്ചൊക്കെ കൊറച്ച് ഇലച്ചെടികൾ ഇങ്ങെ നമ്മള് നാടും പുറത്തുള്ള ചെറിയടൊക്കെ ഉണ്ട് കേട്ടോ
ആഹ ആഹ ആ
അങ്ങനെ വലുതായിട്ടില്ല ഇങ്ങനെ ആഹ് മല്ലിപ്പൂവ് മൊക്കെ ഉണ്ട് ഈ മുല്ല ഒക്കെ ഇല്ലേ അ കുഞ്ഞുമുല്ല ആ അത് അങ്ങത്തെയൊക്കെണ്ട് വേറെ തരത്തിലുള്ള ചെടിയൊന്നുമ ഇല്ല പിന്നെ കൊറെ ഇലച്ചെടി പത്ത് മണി പൂവ് അതൊക്കെ ഉ എവിടെയോ
ആഹ് ഇവിടെ ചെറുതായിട്ടൊക്കെ ഉണ്ട്
ഇനിയിപ്പം പുതിയ വീട്ടിലൊ ചെടിയൊക്കെ വാങ്ങി വോക്കണ്ടേ ആ ആഹ് എങ്ങനെ വീട്ട ഇന്റർലോക്ക്കിട്ടോ നലത്തൊക്കെ
ഇല്ല ഇല്ല അയിന്റെ പരിപാടികളൊക്കെ ഉണ്ടെങ്കു
അതെയ ഇന്റീരിയലൊക്കെ കഴിനോ
ആഹ അതൊക്കെ കഴിഞ്ഞു
അ ശരിയാ ആഹ ആഹ ആഹ അതൊക്കെ അങ്ങല്ലെ പണിയല്ലേ
ക്ക ഇപ്പോ റേറ്റ് കടുതല
അതെ കല്ല് വെച്ച് കെട്ടിട്ട അങ്ങ് പോങ്ങുവല്ലേ
അത് വേ പരിപാടി കഴോ
ആ അത് പെട്ടെന്ന് കൈ പിന്നെ അങ്ങോട്ടാ അത് അത്ര നല്ല പൈസ എമൗണ്ട് വേണ്ടല്ലേ
ആഹ അതന്നെ
നമ്മ എത്ര കയ്ൽ ഇണ്ടായാലും കാണൂല
കാണൂല എത്ര എടുത്താലും കാണൂല മറ്റേ ഇത് എടുക്കുന്ന പണി അവിടെ കാണിക്കും
ആ മറ്റേത് എടുക്കുന്ന പണി നമ്മൾ കാണിക്കൂ ഇതൊത്തെ അവിടെ കൊണ്ടിട്ടാലും മുഴണ്ടാലും കാണല്ല
ആഹ അതന്നെ എത്ര കൊണ്ടിട്ടാലും കാണൂല
ത്ര വരല്ലെ
ആഹ അപ്പൊ ഭയങ്കര റേറ്റ്ണ്
ആ സീലിങ് അങ്ങനത്തെ പണെ കഴിഞ്ഞിട്ടുണ്ടാവോ അല്ലെ ഉ ഉ അവിടെന്നപ്പ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കല്ല കഴിഞ്ഞിട്ടില്ലല്ലോ
ആഹ പറ പിന്ന വേറന്താ
വേറെക്കെ അങ്ങനെ പോണണ്ട് നിങ്ങ
നല്ല എന്നാ ഇനിയിപ്പം എന്താന്ന് എനിക്ക് കുളിക്കുക കുളിച്ചാ നിസ്കരിക്ക ിക്ക നിസ്കരിച്ചിട്ട് ഒരു ഒന്നര രണ്ട മണിയൊക്കെ ആവുമ്പോ ഫുഡ് കഴിക്കും അന്നാറ് കുട്ടികളക്കെ സ്കൂള പോകത കൊണ്ട് വലിയ ഫുഡ് വലിയ താല്പര്യൊന്നുമില്ല